ഹലോ?
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നല്ല.
ഉം എന്തൊക്കെണ്ട് അന്റെ അന്റെ വർത്താനം?
സുഖം തന്നെ ങ്ങക്ക്
സുഖാണ്. ചോറൊക്കെ തിന്നോ?
ഇല്ലേ കഴിക്കണം
ആ ഇവിടെയും ക മക്കളൊക്കെ കഴിച്ചു ഞാനൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നി ക്കാണ് പിന്നെ എങ്ങനെയണ്ട് മഴ അവിടെക്കെ മഴയൊക്കെല്ലേ
നല്ല മഴയാ രാവിലെ മുതലേ ഇന്നലെ മുതലേ തുടങ്ങി ഇന്ന് രാവിലെ മുതലേ കത്താതെ പെയ്യുന്നുണ്ട്
ഇവിടെ ഇടക്ക ഇങ്ങനെ പെയ്യും അതേപോലെ നക്കണ്ട് ഇ രാവിലെ നല്ല മഴ പെയ്തു ആ മഴ പെയ്ത് കുറച്ച സമയം ഏകദേശം ഇപ്പൊ ഒരു കുറച്ച് ഒരു പത്ത് മണിന്റെ ശേഷം പിന്നെ അങ്ങനെയല്ല സ്കൂള് പോണ സമയത്തൊക്കെ നല്ല മഴെയ്തു
ഓ ഇവിടെ നിന്നിട്ടില്ല ഒന്ന് കൊറച്ച് കുറങ്ങി വരും പിന്നെയും നമ്മുടെ ശക്തി പിന്നെയും പെയ്യും വെള്ളമൊക്കെ കയറി തുടങ്ങി
ആഹ ആ അത്രൊന്നുംയിട്ടില്ല ഇവിടെ ഇവിടെ ഇന്നലെ മഴ തുടങ്ങണന്നോ ഇതുവരെ വെയിൽ നല്ല വെയിലൊരു മഴ ല്ല ഒന്നും ഇല്ലാതെ വെള്ളൊക്കെ ക എല്ലാവർക്കും വെള്ളം കുറവാ കണറ്റിലൊന്നും വെള്ളല്ലേ ഇപ്പൊ ഇന്നലെ ശരിക്കരു മഴ പെയ്തത്
ആഹാ ഇവിടെ രണ്ട മൂന്ന് ദിവസായി രാത്രി നന്നായിട്ട് പെയ്യുമായിരുന്നു പക്ഷേങ്കില് ഇപ്പൊ ഇന്നലെ മുതൽ രാവിലെ മുതൽ
ഉം ഉം ഉം
ഉം ഉം ഉം
മക്കളൊക്കെ ആ ഉം മക്കളൊക്കെ പോയില്ലേ
ഇല്ല എനിക്ക് ആരും കുട്ടികളായില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ വണ്ണിയറാവുന്നതേള്ളൂ
ഓ ഓ
ഉം
പിന്നെ ഭർത്താവ് എവിടെ ഇവിടെ നാട്ടിലല്ല ആളന്നാവൂലേ ആഹ് ആഹ് ആഹ ജോലിയൊക്കെ പോയിട്ടുണ്ടാവും
അതെ ജോലിക്ക് പോയിട്ട ഉള്ളത് എന്നും കുട്ടികൾക്കൊക്കെ ലീവ് ആയിരിക്കില്ലേ
ഇല്ല ഇവിടെ രണ്ട മക്കൾക്ക് ലീവ് ഒരാക്കുണ്ട് മക്കെ മൂന്നും അങ്ങനെ വേറെ വേറെ സ്കൂള ആവുമ്പോ വെള്ളി ഇല്ലാത്തോലെ ശനിയ ഇല്ലലെ അങ്ങനെയൊക്കെയാ
ഓ അങ്ങനെ എവിടെ ശനി ഇന്ന് ലീവാ ആ അതുപോലെ സ്കൂള് തുറന്നിട്ടാകെ രണ്ട ദിവസ ആയിത്തേ ഉള്ളു ഇവിട
ആഹ ഞങ്ങക്ക് ഒന്നാം തീയതി തന്നെ തുറന്നു രണ്ടാം തീയതി പിന്നെ വൈകുന്നേരം വരെ എടുക്കത് തുടങ്ങി ക്ലാസ്ക്കെ തുടങ്ങി
ഓ
ഇനിയാണ് മഴയൊക്കെ ആകുമ്പോ ഇനി ക്ലാസ് ഉണ്ടാവാതൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരില്ല എന്നാ
ആഹ ശരിയാ ഇനിയിപ്പ മഴ നന്നായിട്ട് തുടങ്ങിയാ
ചെറിയ മക്കളെ കാര്യമാണ് വലിയ മക്കൾക്ക ഇ സ്കൂളല്ലെങ്കിൽ കുഴപ്പില്ല ഈ നഴ്സറിയിലൊക്കെ പോണം തുടങ്ങുമ്പോ ലീവണ്ടെങ്ക പിന്നെ അത് നമ്മള് തലക്ക ഇങ്ങി പഠിപ്പിച്ചച്ച് കൊടുത്ത് ഇത് മഴയാവുമ്പോ കൊറേ ദിവസമായിട്ട് ലീവ് വെക്കുവല്ലോ
അത് ശെരിയാ പിന്നെ എല്ലാം പഠിച്ചതും മറന്നു പോവും
മറന്നോ മക്കളല്ലേ ചെറിയ മക്കളല്ലേ അപ്പൊ ഓര കാര്യാണ് ഇങ്ങനെ ആയാലൊക്കെ ബുദ്ധിമുട്ടാവാ
ശരിയാ
ഉം ഇപ്പൊക്കെ കൂട്ടലൊക്കെ ആയപ്പോ മക്കളൊക്കെ നല്ല സന്തോഷത്തിലതി ടൂറും കാര്യങ്ങളൊക്കെ ആയി ട്ട
ഓ
എപ്പോഴും ബീച്ച് പോണവർത്താനെ പറയുള്ളൂ ബീച്ചിൽ പോയാ ഓരോ ഒഴിവിട്ടിയ ആ ബീച്ചിൽ പോവാ ബീച്ചിൽ പോവാ ബീ ബീച്ചിലാകുമ്പോ ഈ മഴയത്തൊന്നും ബീച്ച് അടക്കൂല അങ്ങനെ ഞങ്ങള് കൊച്ചിയിലൊക്കെ പോയി
ഓ ആഹാ
അന്ന് വെയിലാണ് അതോണ്ട് കൊഴപ്പല്ല അടെ ഈ
സ്ക്ലൂൾ പൂട്ടൊക്കെ ഓലൊക്കെ അടിച്ച് പൊളിച്ച് ഇപ്പ സ്കൂളിലാട്ട് പോയതാ അപ്പോപോകുമ്പ തന്നെ അവൽക്ക് ഇപ്പ തന്നെ ഇപ്പളും ഒഴിവാവണം ഉഹും മഴ നല്ലോണം പെയ്തത് ഹ ഹ ഹ ഹ ഹ ഹ റെഡ് അലേർട്ട് ഞ്ഞമ്മ ക്ക്‌ വര്ണില്യേ അതൊക്കേണ്
ഓ അങ്ങനെ
മക്കക്ക് അങ്ങനെയാണല്ലോ മക്കക്ക് ഈ വെള്ളം കൊണ്ടില്ലെ ബുദ്ധിമുട്ട് അതൊന്നും ഓൽക്കറീല്ല ഓൽക്ക് വെള്ളം കൂടണം സ്കൂളിന് പോവണ്ട അത്രള്ള കാര്യങ്ങളൊക്കെ ഒള്ളു ആ നല്ലത് അ അതാണ് പിന്നെ ചോറ്ക്കെന്താ കൂട്ടാനൊക്കെ
ഇവിടെ പരിപ്പ്കറി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്ത് ഉം പിന്നെ ഇപ്പ വേറെ ആരൂല്ല ഞാനും ഹസ്ബൻഡിന്റെ സിസ്റ്ററും മാത്രേള്ളൂ
ആ ആ ആ
ബാക്കി എല്ലാരും ജോലിക്ക് പോയി
ആഹ്
ഉം
ഈ മഴയത്തൊന്നും രാവിലെ അപ്പപ്പം വെച്ച് കഴിക്കാനേ പറ്റൊള്ളു പിന്നെ പിന്നെ ന്നറിഞ്ഞിരിക്കുമ്പോത്തിന് അതൊക്കെ തണു
തണുത്ത് പോവും അതെ പക്ഷെങ്കിലെല്ലാരും പോകുമ്പോ ഫുഡ്ഡ് കൊണ്ട് തോന്നി അപ്പം രാവിലെത്തന്നെ ഇണ്ടാക്കണം
എവിടെ അങ്ങനെ സ്കൂളില് പോകുമ്പൊ ഫുഡ്ഡൊക്കെ കൊണ്ടോ ഇത് നമ്മള് ഭക്ഷണം കൊടുത്തയക്കണല്ലോ അല്ലെങ്കി മക്കള് ആ ഓൽക്കതും നല്ലതാ കഴിക്കാഞ്ഞാ അത്രയും നന്ന്ന്നിള്ളതില്
അത് കൊടുത്തു വിട്ടാ കൊടുത്ത് വിട്ടത്‌ അതുപോലെ തന്നെ കൊണ്ടുവരും
ഉം ഉം ഇന്നിപ്പോ ഞാൻ പറയേ എന്റെ മോ പിന്നെ മോനോട് പറയെ ഇനിയിപ്പോ വൈ രാവിലെ വെക്കണേ വൈകുന്നേരത്തിന് പറ്റൂല ആ സമയാവുമ്പോത്തിന് നമുക്ക് പിന്നെ വേറെതന്നെ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയൊക്കെയാവുംഞ്ഞ് പറ്റ്ആന്ന് പറയാ മഴയാവുമ്പൊള് തണുത്ത് തണുത്ത് തിന്നാനൊന്നും കഴിയൂല
അതെ വേഗം തണ്ത്ത് പോവൂലെ
തണുത്ത്പോവും പിന്നെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വര്നോൽക്ക് അതൊക്കെ കൊടുക്കാനൊക്കെയെ
ആഹ് അതെ പിന്നെയും ചൂടാക്ക്ണ്ടാവും
അതാ പൊറത്തെറ മഴയായിട്ട് പൊറത്തെറങ്ങാനേറ്റെ തോന്നൊന്നുല്ല
മഴ പെയ്യുന്നവരെ വിചാരിക്കും മഴ പെയ്യയ്താ മതിയാരുന്നെന്ന്
ആഹ് ആ പൊറത്തെറങ്ങാൻ തോന്നൂലല്ലോ പൊതച്ച് മൂടി അവിടങ്ങനെ കെടക്കണം ഒരു പണിക്കും തോന്നൂല
ഹ്ഹ് ഹ് ശെരിയാ
ഉം എങ്ങ്ട്ടും പോവാനും അതാണ് എഴ്ന്നേക്കാ ആ പൊതപ്പിന്റുള്ള്ന്ന്ണ്ട് പോന്ന് കിട്ടാനാണ് പണി
അതെ അത്ശെരിയാ അത് വല്ലാത്ത ബുദ്ധിമുട്ടാ
ഉം അനെ ഞാൻ പറഞ്ഞില്ലെ ഇവടം മക്കള് രണ്ടാൾക്ക് സ്ക്ലുളില്ലാഞ്ട്ട് ഞാപറഞ്ഞു ഇങ്ങളുംകൂടെ സ്ക്ലൂൾക്ക് പോയേക്കാണെങ്കി ഞാൻ ഇവിടെ അങ്ങനെ കെടന്നീനി
ഹ്-ഹ്-ഹ് ഹ്. വീട്ടിലിണ്ടാവുമ്പം വീട്ടിലും വികൃതിയായിരിക്കും ല്ലേ
ആഹ് ഓ പറയണോ
ഹ്. ഹ്. ഹ് ഞമ്മളും കൂടെ ഓലെ പിന്നാലിങ്ങനെ നടന്ന് ഞമ്മളെ സമയം പോണത് ഞമ്മളും അറീല്ല അങ്ങനെ പോവും ഉം സ്ക്ലൂളില് പറഞ്ഞയച്ചാ പിന്നെ ഞാനങ്ങനെ സമയം നോക്കലാ ആയോ ആയോ ചെറ്തിനെ കൊണ്ടര്ണെങ്കിലേ
ആ ഹാ ഉച്ചവരെയാ മൂന്ന്മണിവരെയാ ഇണ്ടാവാ
അപ്പൊ നമ്മളങ്ങനെ വൈറ്റൈ അവരങ്ങനെ കാത്ത്ക്കുമ്പൊ നമ്മള് പോയി കൊണ്ടോരണം അതേപോലെപ്പൊ രാവിലെ കൊണ്ടേക്കും ചെയ്യും ആട്ട് ഞാൻ പറയാ കൊണ്ടേയാക്കി വര്ണവരെ ടൈമായി ഇന്നിപ്പോ ടൈ ഏത് എത്രായി സമയന്നോ ഒന്നും അറീണേന്നെല്ലേനി ബാങ്ക് വിളി ക്കുമ്പളാണ് അത്ര ആയോ അത്രായോന്ന് അറിയണെ മക്കള്ണ്ടാവുമ്പൊ അങ്ങനെയാണല്ലോ ഓല്ക്ക് ഭക്ഷണം ആ ഭക്ഷണട് ഉം അറീല്ല ഭക്ഷണം എടുത്തൊട്ക്കലും പിന്നെ ഓലെ വയക്കും നിർത്തിക്കൊടുക്കലും ഒക്കെക്കൂടങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മലും ഓലകൂടങ്ങനെ പോകും തന്നെ പറഞ്ഞ ആ രണ്ടു മാ പറഞ്ഞേതേല്ല അങ്ങനെ പോയതന്നെന്നെ അറിഞ്ഞീല്ല
അതാ ഇനിയിപ്പോ വീട്ടിലൊക്കൊരു സൗണ്ട് കൊറവായിരിക്കു അല്ലേ
ആഹ് ഇ ഇപ്പൊ വീട്ടിലാരെങ്കില്ണ്ടോ ഇല്ലേ അടുത്തില്ലേലൊക്കെ ചോയ്ക്കാല മക്കള്ങ്ങനെ സ്കൂളില് പോയി കഴിഞ്ഞാല് ഞാന്ലെ ഓല്റിം ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച്ന്ന് മക്കള്ണ്ടായ പിന്നോൽക്കാ വിചാരൊന്നും വാണ്ട
ആഹ്
ഉം അയിന് ഉം അയിനിപ്രാവശ്യോക് ആ ഇ ഇപ്രാവശ്യക്കെറ്ഞ്ഞാല് രണ്ടു മാസല്ല പൂട്ടിയത്റിണ്ട് ഞാന് അയിന്റെ മുന്നേ ഇങ്ങനെ സ്റ്റഡിലീവ്ർഞ്ഞ്ട്ടങ്ങനെ അങ്ങനെണ്ട് വരല്ലോട്ങ്ങിയല്ലോ എക്സാമിന് പഠിക്കാന് പറഞ്ഞിട്ട്ല്ലേ ഉം ഉം അങ്ങനെ കൊറെ ലീവ് അങ്ങനെ കിട്ടി
പഠിക്ക്യോ അപ്പം കഴ് കളിച്ച് നടക്കെയ്യ
പിന്നെറിയ ഇപ്പയീ പിന്നെ സ്കൂള് പൂട്ടിയ സമയത്ത്റ്ഞ്ഞാ നല്ല വെയിലായോണ്ടേ മക്കൊക്കെ നല്ല നല്ല ക്ഷീണായി
ഓ ആ ഹാ ആ ഇപ്രാവശ്യം ചൂട് വളരെ ജാസ്
ആ നല്ല ചൂടാ എന്തേന് ഇവിടെക്കെന്നോ
നമുക്ക്ന്നെ താങ്ങാൻ പറ്റ്ണില്ല അപ്പൊ മക്കളെ കാര്യം പറയണ്ട
ഉം അതന്നെ എല്ലത്തിനും ബുദ്ധിമു ട്ടനും പിന്നെ ഈ പിന്നെ ഈ കന്ന്കാല്യാൾക്കൊന്നും പുല്ല് ഇവിടെ അടുത്തൊക്കെ അതാണ് നല്ലോണം വളർത്ത്ണോലാള്ളെ ഓ ഓല്ക്ക്ല്ലെ പുല്ല് അഹ്‌ എന്തൊക്കെയാണ് എന്തൊക്കെ അവസ്ഥേലാവ്ടെ ക്കായത് പൊറത്തേറങ്ങേനണ്ട എല്ലാര്ക്കും പൊള്ളലൊക്കെണ്ടായി
ആ അതെ കൊറേ അതെ അതെ അത് ശെരിയാ പക്ഷെ നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ട്ണ്ടായര്ന്നില്ല വയലും ഭാഗായി ആയതോണ്ട് വെള്ളം വറ്റിട്ട്ണ്ടായിരുന്നില്ല
ഞങ്ങളെവിടെയൊക്കെ അങ്ങനെണ്ടായി ഞാന് ഞാനിപ്പ ഈ നോമ്പിന് ഞാൻ വിചാരിച്ചതാ നോമ്പൊക്കെട്ത്ത് ട്ട് അങ്ങനെയൊക്കൊന്ന് കൊണ്ടു പോകാനോ ഒന്നിനൊന്നും കയ്യൂല്ല എന്തോരു വെള്ളത്തിൻ്റെ ക്ഷാമം ഞങ്ങക്ക് അയിന് ഞങ്ങളെ കിണറ്റിലൊക്കെ പറഞ്ഞാല് നാല് മോട്ടറൊക്കെയാണ് വെക്ക്ണത് ഒരു കിണറ്റില് നമുക്ക് ആരോടും എട്ത്ത് കൊണ്ടോകാൻ പറയാൻ പറ്റ എല്ലാര്ക്കും ഒരേപോല തന്നെയല്ലേ വെള്ള ത്തിന്റെ ആവശ്യം അതോണ്ടാണ് ഞങ്ങക്ക് പറ്റ ഈ ഒരു അ ഈ ഒരു സമയയപ്പോ ഞങ്ങക്ക് പറ്റനെ ഇതായി ആരും ഇട്ക്കാത്ങ്ങെ നിന്ന് ഏതേലും അന്നൊരു എടമഴാറിഞ്ഞിട്ട് ഒരു മഴാണ്ട് കിട്ടി അയില് കൊറച്ചൊക്കെ ഒന്ന് പകുതി ടാകൊക്കെ പകുതിന്നറിണ അങ്ങനായി
ആ ഹാ
അപ്പൊ അത്ങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയപ്പോ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു മഴിം കൂടിം പെയ്ത് അങ്ങനെ നെ ഒരാൾ മോട്ടറ്ട്ട് കഴിഞ്ഞാ പിറ്റേന്നോരാള് ഇടാ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി വേറെടുക്കും പോവാതെന്നെ ഇപ്പയില് വെള്ളോക്കെ പാകത്തിനായി ന്നാലും ഓവർ അല്ലെങ്കിലും പാകത്തിലായി ഈ രണ്ടു ദിവസത്തെ മഴ കിട്ടിയപ്പോ ഇന്നലെ ഇന്നും ഉം ഉം ഉം
ത്തോടെയള്ള പെയ്യലായിരുന്നു
ആ വെള്ളയ വെള്ളം എവിടുന്നുോ കോരി ഇങ്ങോട്ട ഒയിക്കണ് മാതിരി ഉണ്ടല്ലോ വെള്ളം കെ ആ അങ്ങനത്തെരു മഴയ കിട്ടിയത്
ഇവിടം പിന്നെ വയലും ഭാഗം ആയത് കൊണ്ട് നമുക്ക് ഇവിടെ അതുപോലെ അ തന്നെയ ഉ മൂന്ന് മോട്ടർ ഉണ്ട് ഒരു കിണറിൽ പക്ഷേെങ്കില് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ട ദിവസത്തെ മഴയിലും ഭൂമിക്ക് സമ്മായി വെള്ളം വന്ന്മ്
ആ അതാണ് നമക്ക് വെള്ളം എന്ന് പറഞ്ഞാ എല്ലാത്തിനും വേണ്ടത് അതാണല്ലോ എന്തൊരാവശ്യത്തിന് ഉ അന്നും നടക്കൂല
പ്രത്യേകിച്ച് ഇങ്ങക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും
ആ കുട്ടി അതാണ് പറയണോ ഒരു ഇപ്പതാ മഴയത്തെ ഇറങ്ങാനൊക്കാതെ ട്ടിന്റെ ഉള്ളിൽന്നെ ഇട്ടതാ
ആ ഇവിടെുണ്ട് ഇവിടത്തെ ആള് വെള്ളത്തിണ് കളിക്കുന്നുണ്ട് ചേച്ചീറെ കുഞ്
ആ ആ ആ അത് വന്ന് പുറത്ത് പോകും മഴയള്ളൂ അഡ്രസ് അയച്ചെക്കും പിന്നേും മഴയള്ളാൻ പോകും പിന്നും അല്ലെങ്കിൽ വഴുതി വീണ്ടിട്ടോ എങ്ങനെ എങ്കിലയിട്ട് വരും
ആ, അതന്നെ മഴ കാണുമ്പോൾ ഓർക്കൊരു സന്തോഷം.
ആ അതാണ് മഴ ഒരിക്കും ചെറിയ മക്ക മഴയാണല്ലേ ഏറ്റവും ഇഷ്ടം എന്നാല പിറ്റേ ദിവസം പനിച്ചവിടെ കിടന്നാലും വേണ്ടില്ല.
ആ, അത് അത് ഞാനും പറഞ്ഞു പുതുമഴയാ കൊണ്ടിട്ടുണ്ടേ പനി വരും. ഓ എന്നാലും പ്രശ്നല്ല കൊറച്ചു നേരം
ഉം, ഉം ഉം, വേറെന്തെന്നാല്. എന്നാലും ശരി കേട്ടോ.
ആ, എന്നാ ഓക്കെ
ഉം അവിടെ കോള് കട്ട് ചെയ്യണേട്ടോ
ഞാൻ കട്ട് ചെയ്യുന്നുണ്ടേ
ആ, ആ, ആ,. അവിടെ കട്ടായി, ആ അവിടെ കട്ടായി, വിള